അസലാമലെക്കും
മുസ്സലാം
എന്തെല്ലാണ് വിശേഷം
സുഖാണ്
എന്താക്കുന്നാ കിടക്കുന്നാ
ആ കിടക്ക
അയ്യേ അസറ് നിസ്കരിക്കാറായില്ലെ എണീക്കുന്നില്ല
ഏ ഉറങ്ങിട്ടൊന്നുല്ല അപ്പം ഇങ്ങനെ വെറ്തെ ങ്ങനെ കിടന്നു
ഉം പണിയെല്ലാം കഴിഞ്ഞാണ് കിടന്നിട്ടുള്ള ഉം വേറെന്താണ് വിശേഷം
വേറെ എന്താ സുഖം
ഉം പിന്നെ കുട്ടികളെല്ലാം എന്താക്കന്ന്
കുട്ടികളെ രണ്ടാള് ഉറങ്ങുന്നുണ്ട് ഒരാള് സ്കൂൾ വിട്ട് വന്നേകണ് ഒരാളാ ടീവീണ്ട് നാലാളല്ലേ
ഉം പിന്നെ പി പിന്ന ചായ കുടിച്ചിക്ക ഞാൻ ഇപ്പൊ മോനെ ഒന്ന് ഉർക്കീക്കെ എന്നും പറഞ്ഞ് കാറും
ആ മോന എത്ര ആയേക്ക്ണ്
ഓന് മൂന്നര വയസായി ഏഴ് വയസ്സുള്ള ഒന്നും ഉണ്ട് പിന്നെ പതിമൂന്നുള്ള പതിമൂന്ന് വയസ്സുള്ള ഒന്ന് സ്കൂളിലും പോയി അത് ഇതുവരെ എത്തിക്കുല്ല ഇപ്പം നാളെ അവിടത്തെക്ക് എത്തുള്ളൂ
ഏ ഇബലന്ന് നേർത്തേ വിട്ടിക്കണ് ഒരു പിരീഡ് നാർത്ത വീട്ടിക്കിന്
ആ ആ ചെല സ്കൂള് നേരത്ത വിട്ട് ട്ടുണ്ടന്ന് പറയുന്ന കേട്ടു ഞാനും അതാ വിചാരിക്കുന്നത് എൻ്റെ മോളും എന്താ ലും വരാത്തന്ന് ഉം പിന്നെ വേറെന്താ ചായ കൊടുക്കണ്ടെ കുഞ്ഞിന്
ആ ഓക്കല്ലേ ഓക്ക് പിന്നെ അങ്ങനത്തെ ഇതെന്നും
ആ ചോറ് കഴിക്കാ വന്നാല്
ഉ ചായന്നെ നി ഉം ചോർ ന്നൂല്ലേ റ ചായ ബേക്കറിയാണ് എന്തേലും ചോറ് എന്തേലുമൊക്കെ ഇട്ട് ബിരിയാണി ചോറാണെങ്കില് എന്തെേലുമൊക്കെ ഉണ്ടാക്കി തിന്നും എന്നല്ലാതെ
ആഹ് ശരി
ഉം
ഉം ഇപ്പഴത്തെ കുട്ടികൾക്ക് ഐന് ചോറൊന്നും വേണ്ട ചോറും കഞ്ഞി ഒന്നും വേണ്ട
ബേക്കറി എണ്ണക്കടികള്
ആ എണ്ണക്കടികള് എന്തെങ്കിലും കിട്ടായാ അത് മതി മ് അതുപോലെ തന്നെയല്ലേ കുട്ടികള കോലം ഉള്ളത് എല്ലും തോലും പോലായിട്ട്
ആ
ആ ഞമ്മളക്കെ പണ്ട് തിന്നുന്നത്എന്താ പറയാ കിഴങ്ങ് പിന്നെ ഇങ്ങനത്തെ എല്ലാം തിന്നുമ്പോ ഒരു പുളിക്കെല്ലാം തിന്നുമ്പോല്ലെ അതെന്നും ഇപ്പം മക്കൾക്ക് പറ്റുന്നില്ല
ഉം അതന്നെ അസുഖങ്ങളും കൂടുതലാണ് അങ്ങനെ ഈ പൊരിയും കാര്യങ്ങളെക്കെ തിന്നാല് പ്രഷർ കൊളസ്ട്രോള് ഷുഗർ ഒക്കെ ഉണ്ടാവയും ചെയ്യും ഉം പണ്ട് അങ്ങനെന്നും
ആഹ് പണ്ട് അങ്ങനെയല്ലാതാ ഇപ്പൊ അസുഖങ്ങള് കൂടുതല് പിന്നെ ഒന്നാമതല്ലാ പൊറത്തുന്നുള്ള ഭക്ഷണം അല്ലേ പ്പോ മെയിൻ ആയിട്ടും അ ഓണ്ട് ഉം എന്തെന്നാ ചെയ്യാ പറഞ്ഞാലെട്ട് കേക്കോയില്ല ഉം പിന്നെ വേറെന്താണ്
വേറെന്താ ഇങ്ങനെ പോണ് ഭർത്താവോ
ഓറിന്നലെ പോയി ഇന്നലെ പോയ നൊരുക്കാ മക്കക്ക്
ഏ വിദേശത്തേക്കോ
ആ ഓറങ്ങ് പൊറത്ത് പോയി നാലു മാസായിരുന്നു നാട്ടിൽ തന്ന
ഏഹ്
ഉം പോയോക്കുമ്പോ കുട്ടേക്കെല്ലൊരു ഉഷാറ് കുറവ് ഇവിടെ ഇണ്ടാവുമ്പോ ഇവിട്ത്തന്നെ കുട്ട്യോളെ കൂടെ തന്നെ ഉണ്ടാവും എവിടേയും പോകൂല അത് കൊണ്ട് ആഹ് അതൊണ്ട് വല്ലാണ്ട് കുട്ട്യോക്ക് എടങ്ങേറ്
ഉം അതുകൊണ്ടാണ് ഇപ്പ ഇത് നേരെ മറിച്ച് കുട്ട്യാളേട് അടുപ്പല്ലാതാണെങ്കിൽ പിന്നെ അത്രക്ക്
ആ അത്ര വലിയ പ്രശ്നം ഇല്ല ഇതിപ്പോ ഇവരെ നോ നോക്കുവാനോ നമ്മളെ നോക്കുവാനോ എല്ലാം ആവാത്തൊരവസ്ഥ ആ എന്തൊക്കെ സങ്കടം ചെറിയ മക്കളല്ല നമ്മക്ക് ഒന്നും പറഞ്ഞും കൂടാലോ പറഞ്ഞാ മനസ്സിലാവുന്ന കുട്ടിളാണെ കൊഴപ്പല്ല ആണ് ബാപ്പച്ചി ബാ ബാപ്പച്ചി ബാന്ന് പറഞ്ഞിട്ട് ഗുലുമാല് എന്താക്കാന
ഉം ഇനി പോയാ എങ്ങനെ വര്യ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ വര്യ
ഒരു കൊല്ലം ഒരു കൊല്ലം പിന്നെ ഒന്നര കൊല്ലം അങ്ങനെ വരു
ഉം പക്ഷെ ഈ കൊറച്ച് ദിവസം അങ്ങ് നീട്ടി കിട്ടിയാലൊരു സമാധാനം
ആഹ് അതന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ വല്യ കൊഴ
ആ വല്യ കൊഴപ്പൊന്നും ഉണ്ടാവൂല പിന്നെ ന്മ് അ ഒന്ന് സെറ്റായി വരുമ്പോത്തേക്ക് എല്ലാ ഓക്കെ ആകും മാറ്റി ഇനിയെന്തൊന്ന കൊണ്ടേ വാ വാപ്പച്ചി എന്നാ കൊണ്ടതരാ വാപ്പച്ചി അത് എന്നാ അത് കൊണ്ടുവരണം ഇത് കൊണ്ട് വരണം ആ വർത്താനത്തിലാവും
ആഹ് ആഹ് അതന്നെ ഓൽക്ക് അത് പിന്നെ അങ്ങനെ മുട്ടായി ഇത് ന്നറഞ്ഞ്ങ്ങാണ്ട് പിന്നെ പിന്നെ ഓൽക്ക് അങ്ങനായി. പോവുമ്പത്തെ എടങ്ങേറൊള്ളൂ
ഉം
ഉം ഉം
വേറെന്തെ
വേറെ എന്താ അങ്ങനെ പോണ് മഴയൊക്കെണ്ട അതിലെ
ഇന്ന് മഴയൊന്നും ഇല്ല മോളെ ഇന്ന് ഭയങ്കര വെയില. ഇന്നലെ ഇണ്ട് രാവിലെ ഒന്ന് നല്ല മഴ അത് ജുമാ പിരിയുന്നെന്റെ കുറച്ച് മുമ്പ് വരെ മഴ ഇണ്ടായിരുന്നു ജുമുഅന്റെ സമയായാൽ പിന്നെ മഴയൂല്ല ഒന്നൂല്ല. പക്ഷെ അത്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഓറ് പോന്നേരം നല്ലൊരു സാദ്യത കിട്ടിയെക്കെന്നു സമാധാനത്തിള്ള പോക്കായി പ്പോയി മറ്റേ മഴയെ പെയ്യുമ്പോ ഒരു ബേജാറ് ജാസ്തിയ
ആഹ്
ഇപ്പൊ ഞമ്മളെ റോഡിന്റെ അവസ്ഥ അതായോണ്ട് ആ അതുകൊണ്ട് അതിന്റെയൊരു എടങ്ങേറ് കൂടുതൽ
ആ ആ
പിന്നെ വേറെന്താ
വേറെ എന്താ അങ്ങനെ പോണ്
ഏ
ഉം അങ്ങനെ പോണു പറയാ. ഇവിടീം അങ്ങനെയൊക്കെ തന്നെയാണ് മഴ ഒന്നും ഇല്ലാന്ന് പറയാ. ഇന്നലെ ഇങ്ങള് പറഞ്ഞ മാരി തന്നെയ് നി
വെയിലും മഴയും ആയിങ്ങാണ്ട് അങ്ങനെ ഇടവിട്ടങ്ങനെ ഉണ്ടയ് നി
ആ പിന്നെ വേറെന്തേ പിന്നെ വേറെന്താ
വേറെ എന്താ അങ്ങനെ പോണുണ്ട്
ഉം മോളെത്രേല പഠിക്കുന്ന് മോളോ മോനോ ഒമ്പത് ആ എന്റെമോളെ കൂട്ട് തന്നെ അല്ലേ
ആ ആ
ആ പഠിപ്പ് എല്ലാം എങ്ങനെ ഉഷാറന്നാ
ആ കൊഴപ്പില്ലാത്തതില് അങ്ങനെ പോണുണ്ട്
ഉം ഇപ്പൊ തുറന്നപാട് ആയതോണ്ട് കൊറച്ച് ടെഫും കാര്യങ്ങളും എല്ലാം തോന്ന അല്ലെ
ഏ ആ
അതെയ് ഒരു കോ ഫോണ് ഇങ്ങനെ വരുന്നോണ്ട്
ആ ഇതിക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മുക്ക് കട്ടാക്കാൻ പറ്റൂലേയ്‌
അതാ പിന്നെ നമുക്ക് നമ്മളായ സംസാരി ഇങ്ങനെ സംസാരിച്ചു പോവുന്നല്ലേ നമുക്ക് പിന്നെണ്ടൊ സമയം കിട്ടി കിട്ടുന്ന്. ആ നമ്മക്ക്‌ ഇപ്പൊ കിട്ട കിട്ടുന്ന സമായൊള്ളൂ സംസാരിക്കാന് രാവിലെ പിന്നെ അധികം നമ്മള് സംസാരിക്കാൻ കിട്ടുന്ന സമയം നമ്മള് വർത്തനം പറ ആ കോളൊന്നും എടുക്കാൻ നിക്കൂല പിന്നെന്തൊക്കെയന്നാ ഉം കുട്ടികളെല്ലാം എണീ ച്ചിട്ടെല്ലാം വരുമ്പോ ഒരു ഗുലുമാലായിരിക്കും. പിന്നെ ഒന്നും പറയാനാവൂല പിടിക്കാനാവൂല
ആ ആ
പിന്നെ വെറെന്താണ്
വേറെന്താ പോണ് എങ്ങനെ ചക്കിം മാങ്ങക്കെ ഇണ്ടോ അവിടെ
ഓ
ചക്കിം മാങ്ങിഒക്കണ്ടോയിച്ച
ഉണ്ട് മോളെ എനക്ക് കിട്ടൂല എന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഓറിങ്ങനെ കോണ്ടത്തരും നമ്മളെ വീട്ടില അതോന്നുല്ല അപ്പുറത്തെ വീട്ടിൽന്നല്ലാം ചക്കയും മാങ്ങയും എല്ലാം കോണ്ടെത്തരും ആ നല്ല ഐക്കിയള്ള ആളാ എടവൽത്തുള്ള എല്ലാം നല്ല അടിപൊളി ആൾ
അ ആ
അതോണ്ട് പിന്നെ പ്രശ്ന ഇല്ല മ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങളോന്നും നോക്കണ്ട മമ്മ് നല്ല ഉഷറായിട്ട് കിട്ടും ശരിക്കും പറഞ്ഞ പുറത്തെക്ക് കോണ്ടുപോവാനും കിട്ടിയിക്കാനും ചാ എന്താ പറയ ഇരിഞ്ഞിട്ടിട്ട് ഉം കവറിലാക്കി കൊടുത്തുവിട്ടതാ
ആ അതന്നെ ഇവിടെ ഇല്ല ഇവടെ ഇതെമാതിരി ആരെങ്കിലോക്കെ ആയിട്ട് ഇങ്ങനെ തരണം
അ ആട അങ്ങൻ തന്നെയാ
ആ ഇവടെ ഞമ്മക്കില്ല ഇതെപോലെ അയലോക്കത്ത്ന്ന് അങ്ങനെ കുടുംബത്തിന്ന് അയലോക്കത്തന്ന് കുടുംബത്തിന്ന് അങ്ങനെയോക്കെ ഇങ്ങനെ
ആ അങ്ങനെ കിട്ടണം ലെ ഉം എനക്ക് പിന്നെ അയ്യ പ്രശ്നം ഇല്ല കണ്ടറിഞ്ഞിട്ട് ഓറിങ്ങു കോണ്ട തരും അതുകോണ്ട് പിന്നെ കോഴപ്പല്ല
ഉം പിന്നെ റമ്പുട്ടനുണ്ടോ
ഓ
റമ്പുട്ടനുണ്ടോ ഇണ്ടാ ചോയ്ച്ച
എന്റെ വീട്ടിന്റെ അപ്പറം ഇണ്ട് ഓർ ഇണ്ടാക്കീട്ട് നോക്കുമ്പോ അത് മൂത്തിക്കില്ല ചള്ള് ഇങ്ങനെ വിണ് വീണ് പോന്നാ അഎന്താന്നാ എനിക്കറിയാ വീണ് വീണ് പോവ
ആ
ആ അത് എന്ത്ന്നാന്ന് ആരിക്കറിയാം എന്താ പറ്റിയെന്ന്ള്ളെ അറിയില്ല പക്ഷ് ക്ഷേങ്കിൽ ഇതാന്നില്ല
ആ ആ
മ്മ് പിന്ന വെറെന്ത്
വേറെ എന്താ ഇങ്ങെനെ പോണ് ഉം ഉം
ഏ
ഏ ഞങ്ങൾ ഇതെമാതിരി കുട്ടികൾക്കോക്കെ ഇഷ്ടാണ് അപ്പോ ഇങ്ങനെ കുഴിച്ചിട്ട്ണ്ടാക്കി ഇപ്പോ ഇപ്രാവശ്യം കായിണ്ടായി റമ്പുട്ടാന്റെ മ്മ് അത് ഇതെമാരി ശരിക്കും പോപ്പ ആവുമ്പോത്തന് കുട്ടികൾ ഇങ്ങനെ പറിച്ചിട്ട് തിന്നല് ത്തോടെങ്ങും ശരിക്ക് പോക്കാനായിട്ട് കിട്ടിയിട്ടില്ല
അത് ശരിയാ പയിക്കുന്നതിന് മുമ്പ് വീണ് പോന്നല്ലേ
ആ കോറെ കോയിഞ്ഞു പോകും ഈ മഴയതായോണ്ട്
ആ കായി ഇണ്ടായിട്ട് അങ്ങെനെ വീണ് വീണ് പോവുന്നെ അതാണ് അതിശയം
ആ അങ്ങന്നെ ഇന്റെ കുട്ടിൾകോകെ എന്ത് ഇഷ്ടണെന്നോ അങ്ങനെ കൊണ്ടുന്നിതായതാണ് പക്ഷെ കൊറച്ച്ണ്ടായിട്ടുള്ളൂ ഉംഹ്
ഏ നല്ല പൈസ പറയണണ്ട്
ആഹ് അതന്നെ പക്ഷെ ഇപ്രാവശ്യം കൊറച്ച് ച്ച്ണ്ടായിട്ടുള്ളൂ ഫസ്റ്റ് ആദ്യായിട്ട്ണ്ടാകായിക്കക്കാരെ ചെലോടത്തൊ ഇഷ്ടംപോലുണ്ട്
ശെരി
എത്രതോനെവെക്കാലോ
പിന്നെ വേറെന്താ
വേറെന്താ അങ്ങനെപോണ്ട് അവിടെ ചായകുടിക്കാൻ ആയിട്ടില്ലല്ലെ ഏ ചായകുടിക്കാനായിട്ടില്ലല്ലേ പറയ
ഇല്ല ചായുടിക്കാനായിട്ടില്ല അയിനെന്റെ മക്കള് ചോറ് വയിക്കുന്നില്ല അതും കൊണ്ടൊരു കളിയാ
ആഹ് എന്നായിക്കോട്ടെന്നാ ഞാൻ വിളിച്ചുണ്ട് ആഹ്-ആഹ് ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട്
ശെരി
ഉംഹ്
ഓഹ്